ഹലോ ആഹ് സുഖണോ?
ആഹ് സുഖായിട്ട് പോണു കുഴപ്പോന്നുല്ല അവിടൊക്കെ എങ്ങനെ?
ആഹ് സുഖായിട്ട് പോന്നു ഞാന് ഫുഡ് കഴിക്ക ഫുഡ് കഴിക്കാൻ വന്നതിട്ടോ വന്നിട്ടുള്ളൂ ഇന്ന് നേരം വൈകി
തന്നെ ഏഹ് ഈ ടൈം ആവോ?
ഇല്ല ഞാനിന്ന് കോർച്ചെരം മുറ്റത്തൊക്കെ ഒന്ന് പിന്നെ കോറെ പുല്ല്ക്കെ പർ പുല്ലൊക്കെ നേർഞ്ജിട്ടുണ്ടായിനി വീട്ടി വീട്ടിലെര്ന്നു ആഹ് മഴെണ് പിന്നെ ഇവടെല്ലേനി വീട്ടിലെനി കോർച്ചീസം വന്നപ്പോയെക്കും ഒര് കാ കാട്ടിലോട്ട് വര്നെ പോലെ ആയിണ് അല്ലെങ്കിലെ ഇവിടെ അടുത്ത് കോ ആഹ് തോ ട്ടട്ത്ത് വീടില്ലാ വീടില്ലാത്തോണ്ടേ തൊടിയൊക്കെ ആയോണ്ട് ഭയങ്കരായിട്ട് നല്ലോം പുല്ലും തൊക്കെങ്ങട്ട്ന്നറിം ഇങ്ങളെ മുറ്റത്തൊക്കെ ഇണ്ടാവല്ണ്ടോ?
ഏഹ് ഇവടൊക്കെ നല്ലോം ഇണ്ട് ഇപ്പ എടക്കെട്ക്ക് ഇങ്ങനെ പോവും
റ്റ്ണ്ട് ഇന്നാലും അതിന്റെ ഉള്ളിലൂടെ അയ്റ്റ് വെര്നാണ
തന്നെ
ചില്ലിയൊക്കെ ഇട്ട്ണ് അത് പോലെ ഇപ്പ ചെടിക്കെങ്ങട്ട് നല്ല പുല്ല്ങ്ങട്ട് ആയിട്ടെ അയ്ന്റെ കു
അതെ പിന്നെങ്ങനെ ഈ എടക്ക്ങ്ങനെ മഴ പെയ്യുമ്പന്നെ അധികം ആയിരിക്കും ഇണ്ടാവ എത്ര നമ്മള് ക
ആഹ് പർച്ച് കൊട്ക്കണം പ്പ രാവിലെന്നെ അമ്മള് മുറ്റടി ക്കാ എർങ്ങുമ്പോ പുല്ലറിക്കാ ഇര്ന്നാ പിന്നെ മക്കക്ക് എല്ലത്തിനും നേരം വൈകും പിന്നെ പ്പം പിന്നെ വൈകുന്നേരം ഇര്ക്കണം അഹ്ന്നെ അപ്പൊയ്ക്കും കൊർച്ചെരം ഇരിക്കുമ്പോത്തിന് നമ്മക്ക് ഇ ഇര്ന്ന് പറിക്കാനും കയ്യ്ണില്ല കൊർച്ച് വെയിറ്റൊക്കെള്ളെ കു ആളായോണ്ടേ ഇര്ന്ന് പറിക്കാനും കഴിയൂല ആഹ് മക്കളോട് പർഞ്ഞാല് കൊർചേരം ഒക്കെ ഓലും നി ക്കും പിന്നെ ഓലേ പോയി ആഹ് അതെ ഓ അതെ ഞാനെ ഇപ്പ എന്തെലൊക്കെ തരാന്ന് പർഞ്ഞാല് വെൽത് കൊർചേരൊക്കെ ഒന്ന്ട്ക്കും
തന്നെ ഓൽക്കൊരു ആഹ് ഇന്റെ മോന് അങ്ങനെന്നെ പൈസ എത്തേം വേണം പറിം
ആഹ് അതെ അതെ അതെ അതന്നെ എന്തേലു ഓൽക്ക് കുറ്റിലിടാന്
അഹ് കുറ്റിടാനാ ഇന്നട്ട് പിന്റെ ബെഗ്ത്തെ പൈസ കൊണ്ടോയി ഓന്റെ
അതെ അതെ ഓൽക്ക് ആഹ് ചെറിയൊര് ഒരു കുറ്റിയൊക്കെണ്ട് അപ്പൊ എന്തെങ്കിലുക്കെ സൈക്കിള് വാണം ചെർതിന് ജീപ്പ് വാണംന്ന് പർഞ്ഞോണ്ട് കൊർച്ചീസായി ടെലൊക്കെ തൊട്ത്തിട്ട് ആഹ് അതന്നെ ഓ പിന്നെ ഓലേ പൈസായി ആഹ് അതെ അപ്പം അങ്ങനെ അപ്പൊ കൊർചേരം അവിടെക്കെ ആയിട്ടങ്ങനെ ടൈമ് കയ്ൻജിലെ ഇപ്പ ആരുല്ലല്ലോ ഇഞ്പ്പോ എല്ലും ആഹ് എല്ലാരും വരാന് ഇനിയിപ്പോ അഞ്ചുമണിക്കെ ആകും പ്പ അത് വെരെ നമ്മക്ക് വെ ആഹ് രണ്ടാള് പിന്നെ അസ്സ് വരാനും ആവും വൈകുന്നേരം ആവുംല്ലേ അഞ്ചര ആറ്മണി ക്കാവും
ഏയെ
പെയിന്റിങ്ങാണ് പണി അപ്പൊ പിന്നെ നേരത്തെ നിർത്തം യൊക്കെ ചെയ്യാൻ പോണു ഇവിടെ എത്തണെങ്കി അഞ്ചര ഒക്കെ ആവും
ആഹ് അല്ല പിന്നെയിപ്പ അവര്ടെ സ്കൂൾക്ക് പോയാ പിന്നെ സ്കൂള് ദിവസം എന്തായാലും നടക്ക - കൂല സ്കൂള്- ഇല്ലാഞ്ഞാല് പിന്നെ സ്കൂള് ഉള്ള ദെവസം തന്നെ പറ്റൊള്ളൂ അവര് പോയാ- പിന്നെ ഒരു പണിയില്ലല്ലോ നമ്മള് തന്നെ
അങ്ങനെ ചെ കൊറ്ച്ച് ചെടി ചെടിയൊക്കെയൊണ്ടോ അപ്പൊ- അയിൻ മേലേക്ക് ഒന്ന് ഇങ്ങനെ ഇരുന്ന് എനിക്ക് ആഹ് ചെടി എനിക്ക് ഇഷ്ട്ടാ ഭയങ്കര ഇഷ്ടാ ആഹ് ആഹ് എന്റെ ഉമ്മ അങ്ങനെ തന്നെയല്ലേ ഇന്റെ ഉമ്മ അങ്ങനെ നല്ല പ്രായം കൊറ്ച്ചൊക്കെ പ്രായയൊണ്ട് എന്നാലും ഇന്നെക്കാളും ശ്രദ്ധിക്കും ഉമ്മ ചെടി -
ശ്രദ്ധിക്കാ ആഹ് അത് തന്നെയാണെ എനിക്ക് എന്നാ അതിനോട് വല്ല്യ- താല്പര്യന്നുല്ല ഒന്നാമത് അതിന് വെള്ളായിട്ടും വളമായിട്ടും- അങ്ങ് ഇട്ടുകൊടുക്കും അയ്നായിട്ട് തുന്നിയിയണം
അതെ ഞാനിവിടെ അട്ത്ത്‌ണ്ട് പിന്നെ ഒര് വീട്ണ്ട് ച പശു വൊക്കെ യുള്ളെ അവിടുന്നു കേറി ഇച്ചിരി ചാണകൊക്കെ ആ വാങ്ങി പിന്നെ ഹസ് കൊറ്ച്ച് ഹസ്സിന് നല്ല ഇഷ്ടാ അതെ അതെ ഇപ്പോം കൊണ്ടോന്ന് തരും ന പിന്നെ ഞ ആഹ് പിന്നെ എനിക്ക് മടി ഞാന് കുഴിച്ചിടാനൊക്കെ ഉഷാറാണ് പക്ഷെ എന്നും രണ്ട് നേരം ന- ക്കാനൊന്നും ഓൻ പറഞ്ഞ പോലെ ആഹ് രണ്ട് രണ്ട് നേരം എന്തായാലും നനയ്ക്കണം ആഹ് എലചെടിണ്ട് ഒര് വാത്ത്‌ ഒര് വാത്ത്‌ ഫ്ലവർ ആ രീതിയില-
ആഹ് എവിടെ കൂടുതല് എലചെടികളാ കാരണം വെയില് വല്ലാതെ കിട്ടാത്തോണ്ട്
എന്റെ വീട്ടില് അങ്ങനെ ഉമ്മച്ചീ സിറ്റ് ഔട്ടിൽ വരെ ചെടി നട്ടീന്ന് ചാരെ നാരങ്ങയും മാങ്ങയും ഒക്കെണ്ട് ഓരോ പ്രാവശ്യം പോവുമ്പോളും ഓരോ രീതിയിലായിരിക്കും അയിമ്മന്ന്- കങ്ങട്ടേ. ണീകൂല..
അതാണ് അയിനോട് താല്പര്യള്ളോ രായൊണ്ടേ പിന്നെ അതാ കൊറേ അവിടെ വെക്കു ഇവിടെ വെക്കു തന്നെപ
അയിന്റെ കൊറചോരു ഇത്‌ ഇൻക്കും കിട്ടിണ് എന്റെ അനിയത്തിക്കൊന്നും അത്ര താ താൽപര്യഒന്നുല്ല ഓലോന്നും ആയിലൊന്നും നോക്കുവേയില്ല അപ്പൊ- ഇലേ ആയി ട്ടങ്ങനെ രസ്സാണ് പൂ- ക് നമക്കൊരു ഇഷ് സ സമാധാനണ് രസാണ്- അങ്ങനെ ആ ആഹ് അതെ അതെ അതെ ആഹ് അതുയുണ്ട് റോസപ്പൂ അങ്ങനെ പു ഇൻക്ക് പൂക്കള് വെര്ന്ന ചെടികളാണ്ട് ട്ടോ എനിക്കിഷ്ട്ടം.
ആഹ്
അഹ് പിന്നെ രസം പക്ഷെ അത് മഴയത്ത് അത് ഒരു രസം ഉണ്ടാവൂല മയത്ത് ആഹ് ആഹ് ആഹ് അത് പിന്നെ ഒര് ഒര് ആ ഒര് ആഹ് കാണാനൊരു ഭംഗിയില്ല അങ്ങനെ മഴങ്ങനെ കൊള്ളുമ്പഴേ. ആ വേനൽക്ക്‌ അങ്ങനെ പൂവിട്ട് നിക്ക്- കടലാസ്പൂവൊക്കെ കൊറേ ദിവസം നിക്കും. കടലാസ്പൂവ് ആഹ് അത് പലേ കളർലുണ്ടല്ലോ ഇപ്പൊ
അതെ അതെ ഇവടെയിണ്ട് ഒരുപാട് കളറിലുണ്ട് എവിടന്ന കാണോ അങ്ങനെ താൽപര്യയില്ലാതെ എവിടെ പോണത് അവിടെ കാണുമ്പോ ശരിയമ്മേ നിങ്ങൾക്കാർക്കും താല്പര്യം ഇണ്ടാവും അവര് അവടുന്ന് കൊണ്ടുവരും
എന്റെ ഹസ്സ് വരെ കൊണ്ട് വരും എന്തേലും വീട്ട് പോയാല്. അവിടന്നൊക്കെ വരുമ്പോ കൊ വെരും ഞാൻ പറയു ഇന്നേക്കാളും നിങ്ങക്ക് പിന്നെ ഹസ്സിനാണ് താല്പര്യം ഇൻക്ക് തോന്നു..
ആഹ് അങ്ങനെ ഇപ്പ അവര് എവിടേലും വീട്ട്ക്ക് പോവുമ്പോ പണിക്ക്‌ പോവുമ്പം ഒക്കെ കണ്ടാല്
ആ അത് തന്നെ ആഹ് അതെ ഇവിടെ പിന്നെ റംബൂട്ടാൻ അങ്ങനെ ഇപ്പൊ റംബൂട്ടാൻ ഇന്നലെ യായിട്ട് കൊണ്ട് വന്ന് വെച്ചേനെ എല്ലോട്ത്ത്പ്പ നല്ലോ ഇണ്ടാവ്ണ്ടല്ലോ റംബുട്ടാന് ആഹ് അ പ്പം വാങ്ങി കൊണ്ടേച്ച്ന് എത്രേ മുന്നൂറ്റിയോ എത്രോ അങ്ങനെ
ആഹ് വെലണ്ടയിന് ഇവടെ അങ്ങനെ റംമ്പൂട്ടാൻ കിട്ടീട്ടില്ല മാവിന്റെ തയ്യ് കിട്ടീണ് പ്ലാവും കിട്ടീണ് റംമ്പുട്ടാൻ ഇഞ്ഞ് വാങ്ങണം പർഞ്ഞ്ക്ക്ണ്ട് ഈ കുട്ട്യെൾക്കൊക്കെ നല്ല ഇഷ്ടള്ള സാധനാണത് പെരും റയിറ്റാണ് അമ്മക്ക് വാങ്ങാ കഴിയൂല
ഇങ്ങക്കെ എന്തൊര്
നല്ല ഇഷ്ട്ടാ പക്ഷേ രസാണ് മക്കൾക്ക്ന്നല്ല ഞമ്മക്കായാലും നല്ല ഇഷ്ടാണ് പക്ഷേ പർഞ്ഞിട്ടാര്യല്ലാ അമ്മക്ക് മന്സ്സറിഞ്ഞ് തിന്നാ കഴിയൂല
നല്ല ടേസ്റ്റന്നെ അയിന്റെ ഉള്ള്ത്തെ ആത് കയിക്കാം മഞ്ഞിം ചോപ്പൊക്കണ്ട് തോന്ന്ണ്ട്ലേ
ആഹ് മഞ്ഞിം ചോപ്പുണ്ട്
മഞ്ഞ ഞാന് ഇന്റെ അമ്മോന്റെ മോളെ വീട്ട്ന്ന് കഴിച്ച് അഹ് ഞാൻ ഫസ്റ്റായിട്ട് കഴിക്കാട്ടോ ചോപ്പ് പിന്നെ എല്ലോട്ത്തും കാണല്ണ്ട് ആഹ് അതേപ്പം മഞ്ഞ ഈ ചോപ്പിനെക്കാളും ഒന്നുക്കൂടെ ടേസ്റ്റ്ള്ള പോലെതോന്നും നല്ലെ ഏഹ് നല്ല ടേസ്റ്റ്ണ്ട് അപ്പ ഹസ്സ് പർണേഞ്ഞ ഞങ്ങള് നല്ല കുയ്യെട്ത്തിട്ട് കുഴിച്ചിടണം. ഇന്ന്ട്ടെന്താ ചെകിരിയോ എന്തക്കോക്ക്ട്ട് കൊട്ത്തിട്ട് ആഹ് എന്തക്കോ ഇട്ട് കൊട്ത്തിട്ട് അങ്ങനെ കുഴി ച്ച്ട്ട്ട്ട് ഇവടെ ഒരു പ്രാവശ്യം കുഴിച്ചിട്ടിനി എന്നിട്ട് ഇവിടെ അട് ത്ത്ള്ളോരാട് വന്നാണ്ട് നല്ല തെഴ്ത്ത് നല്ലതി വന്ന് വന്നത്തേനി അപ്പത് ആ ആട് കട്ച്ച് പിന്നെ അയിമക്ക്‌ള്ളൊര് ഇതന്നെ അങ്ങണ്ട് പോയി അമ്മക്ക് ഇന്നാ ഇണ്ടായി വന്ന്ട്ട്ങ്ങനെ എന്തേ ഇതായി പോവുമ്പോ അമ്മക്കൊര് സങ്കടാണല്ലോ ആഹ് ഇന്ന്ട്ട് പിന്നെ ഹസ്സ് പർ പർഞ്ഞ് ഇന്ക്കാവൂല കുഴിച്ചിടാന് ഓലാണെങ്കി അങ്ങനെ ആടിനെ വിട്ടും ചെയ്ത്
തന്നെ ആഹ് ഇവടിം ആ പ്രശ്നണ്ട് ന്ന്ട്ട് ഇമ്മ പറയലാണ് പിന്നെ ഒര് ഒര് സാധനു ഇണ്ടാവുല്ലെ
ആഹ് വേനൽക്കാവുമ്പോ ഓൽക്ക് ഈ പച്ചപ്പ് കാണുമ്പോ അതൊക്കെ ഓല് കഴിക്കും ഇയാ ആടിൻ ആഹ് കുട്ടിയള് കുട്ടിയളാണത് അപ്പൊ അങ്ങനെ കഴി ച്ചിൻ കഴിച്ചപ്പം പിന്നെ ഇപ്പ മിനിയാന്ന് കൊണ്ടോന്ന്ണ് കൊറച്ചൊക്കൊര് വെൽ വെൽപ്പൊക്കെണ്ട് അപ്പണ്ട് പറിണ് നല്ല കുയ്യ് നല്ല അടീക്ക് കുയ്യെട്ത്തിട്ട് വാണം ഏഹ് പിന്നെ കുഴിച്ചിടാന് എന്തൊക്കോക്കെ ഇട്ടാണ്ടൊക്കെ കുഴ്ച്ച്ടണം അവറിഞ്ഞ് മറച്ച് കൊടുത്താ മതി ഏഹ് നേ ഓലനോടൊക്കെ കൊറച്ചൊക്കെ ആവുന്നവരെ മറച്ച് കൊടുത്താ പിന്നെ അ മറ്റേത് ഞമ്മള് ഞമ്മളെ വീട്ട്ക്ക് പോവുമ്പൊക്കെ അമ്മക്ക് അറീയില്ലല്ലോ
ആഹ് പിന്നെ ആരും ഇല്ലാഞ്ഞാ പിന്നെ അ
ആഹ് അതന്നെ അരാ ഞാന് പിന്നെ അങ്ങനെ നോ നോക്കലാ ഞമ്മള് മുൻ അടുക്കള വാത്താവുമ്പം മുന്നില് വെര്ന്നതൊന്നും അറിയൂല്ല ആടളൊന്നും വെരണൊന്നും അറിയുല്ല ന്ന്ട്ട് ഒരീസം ചെന്നപ്പോ നല്ല തെള്ത്ത് ഇണ്ടായത്തേനി ഇന്ന്ട്ടതോ അതോടു കൂടി മട്ത്ത്ങ്ങെട്ട് പിന്നെ സാനം വാങ്ങി കൊണ്ടരാനേ ഇല്ല പൈസിം കൊടുത്ത് വാങ്ങുമ്പളേ ഞമ്മള് ചെടിന്റെ ച്ച് ആഹ് അതന്നെ ചെടീനെ പോലെ അല്ലേല്ലോ അഹ് മാങ്ങിം അതേപോലൊക്കെ ആഹ് അതെ ആഹ് കു ട്ടിയളാണ് ഉം ചെറിയെ രണ്ട് രണ്ട് കുട്ടിയള്ണ്ട് അപ്പൊ ഓല്ക്ക്പ്പ അഹ് ആഹ് അ ത്ര ശ്രദ്ധിക്കൂല്ലല്ലോ അങ്ങനെം ആട് കുട്ടിയള് പർഞ്ഞാൽ വിടണല്ലോ ഓല്ക്കും ഒരു ഫ്രീയായി കിട്ടണെങ്കി അയിറ്റക്കെ ഉം നടക്കണം അങ്ങനെ ആഹ് അതന്നെ അങ്ങനെ കെട്ടി ഇടൂല്ലല്ലോ കുട്ടിയളാവുമ്പം
ആഹ് കുട്ടിയളാവുമ്പം
എവടേങ്ങട്ട് മക്കളൊന്നുല്ലേ
ആഹ് ഇണ്ട് രണ്ടാള്ണ്ട് ഒരാള് സ്കൂള് പോയി പിന്നെ ഒരാള്പ്പൊ ഏഴു മാസാണ് ഇവെടതാ തൊട്ടിലി ആട്ടിക്കൊണ്ടിര്ക്കാ ഒറങ്ങിയിട്ടില്ലാഞ്ഞും കൊറേ നേരായി കമ്മിയാണ് ഒർക്ക്
രാവിലെ കഴിഞ്ഞ്ണ്ടാവും കുളി കഴിഞ്ഞാണ്ട്ല്ലേ
കുളി കഴിഞ്ഞാണ്ട് വെല്ല്യ ഒറക്കില്ല രാവിലെ കൊറച്ച് എണീക്ക്ണേനെ മുന്നെ അപ്പൊന്ന് കൊറച്ചേരാണ്ട് ഒറങ്ങും ഒരു എട്ട് മണി എട്ടര വരെ
ആ അയ് ശരി ഒന്ന് ഫുഡ് ഒന്നും കൊടുക്കല് തൊട്ത്തില്ലേ മുത്താറിയൊന്നും കൊ കൊടുക്കെല്ലേ
ആ രാഗി കുറുക്ക് കൊട്ക്കല്ണ്ട്. ഞാന് ആ രാഗി കൊടുക്കും. പിന്നെ പച്ചക്കായന്റെ പൊടി ഇണ്ടല്ലോ
അത് അത് വാങ്ങല അല്ലേ ഇങ്ങളന്നെ ഉൺക്കിപൊടി
ഇല്ല ഇവടെ ഉൺക്കിപ്പൊട്ച്ചതാ അത് നവരരിം കൂട്ടി ഉൺക്കിപ്പൊട്ച്ചു.
ആ അതെന്തേക്കെ ഒക്ക കൂട്ടിയാണ്ടൊക്കെ ഇണ്ടാക്കല്ണ്ടല്ലോ ലെ പലെ സാധനങ്ങളും ആ ഈ പച്ച കായ അതെക്കെ കു കുട്ടി കഴിക്ക്ണ്ടോ അയ്ക്കെന്താ ശർക്കര എന്തേ കൂട്ടോ
ആ ഞാന് പനം കൽക്കണ്ടല്ലേ അത് വാങ്ങി ആ കേടല്ലേ ഒക്കെ കൺക്കന്നെ ക്ക മധുരന്നെണ് ന്നാലും ന്നാലും തുള്ളീച്ചെ ഇടോള്ളു. അത്ര അത്ര വരുന്ന്ല്ല ന്നോള്ളൂ കൊർചീചെ ടോള്ളൂ മധുര ഇണ്ടോ ചോയ്ച്ചാ ഇണ്ട് ഇല്ലേയ്ച്ചാ ഇല്ല. ആ രീതിയില അങ്ങനെ കൊടുക്കും
ച്ച് ഇങ്ങട്ട് പറ്റി കിട്ടണം
ആ പറ്റി കിട്ടാ ഇത് കൊറേ കൊറില്ല ചട്ടിം കുടുക്കിം പാത്ര ഒക്ക മുന്നിലേക്കാരം എങ്ങനെങ്കിലു അത് ആ ഒന്ന് കണ്ടാ പിന്നെ വാണ്ട.
ആ മാറി മാറി കൊടുക്കല് ക്കൂല റാഗി ആ റാഗി പിന്നിം കൊർച്ചൊക്കെരു ടേസ്റ്റ് ഇണ്ടാവൂ ല്ലേ അത് ഇങ്ങളെങ്ങനെ പൊടിച്ച പൊടി വാങ്ങ അല്ലെങ്കി നമ്മള് വീട്ടിന്ന് ഇങ്ങനെ അരക്ക
അല്ല പൊടിയ ആക്കിഅത് അങ്ങനെ പുഴുങ്ങി നല്ലോണം
ആ അതെ അത് പിന്നെ നമ്മക്ക് അത്രരു ഒറപ്പില്ലല്ലോ ഓല് എത്ത് അങ്ങന ഇതായി വാങ്ങുമ്പളല്ലേ മറ്റേ അമ്മക്കന്നെ വെൾ വെള്ളത്ത്ട്ടാണ്ട് ആ അതെ അതെ.
പിന്നെ ഇത് ഇഞ് മുതല് അമൃതപ്പൊടിയാണ് കിട്ടിയത്
ആ ആ അമൃതപ്പൊടി ഇപ്പൊ ഒന്ന് കൊടുക്കൊ ഇപ്പൊ കൊടുക്കാ അമൃതപ്പൊടി
അങ്ങനെ കൊട്ത്തിട്ടില്ല
അത് കൊർച്ച് ടൈറ്റ് ഒക്ക ആയി ട്ടായിക്കു ലെ ആ ടൈറ്റ് ആയിട്ടായിരിക്കും ആ കൊർച്ചോ അവും ചെല മക്കക്ക് പറ്റും അധികം മക്കക്കും അതര് വല്ല്യര് ഇഷ്
ചേലോൽക്ക് പോയാലും അത് വയറ്റ്ന്ന് കഴിച്ച വയറ്റ്ന്ന് പോകുന്ന അങ്ങൻത്തെ കുട്ടിയളും ഇ ണ്ട് ഇന്റെ വല്യ മകം മോന് അങ്ങനെനി വയറ്റ്ന്ന് ആ വയറ്റ്ന്ന് പോവ്ണ്ടയിനി അത് കൊട്ത്ത്ട്ട് ചെലോർക്ക് പറ്റൂലന്നൊക്കെ കേ ട്ട് പഷേ ഓൽക്ക് എടക്ക് ഞാന് ഇപ്പൊ രായിൻ്റെ കൂ ചെൽപ്പം തുള്ളീച്ചട്ട് കൊട്ക്കും നമ്മക്ക് ചെലാ പോകണ്ടെ യര്തിയാണ്ട് കൊർച്ച് കൂട്ടും മിക്സ് ആക്കിയാണ്ട് എല്ലാതെ കൂട്ടാ ചെൽപ്പം അങ്ങനെക്കെ കൊടുക്കും
ഇത് ആറാം മാസം മുതലാണോ കിട്ട്ണ അമൃതപ്പൊടിയും റാ ഇതൊക്കെ റാഗിയൊക്കെ കിട്ടോ ഇപ്പൊ
രാഗി അന്നെ ആറാം മാസം തോട്ക്കത്തില് ഫസ്റ്റ് ആറാം മാസം നമുക്ക് രാഗി കി ട്ടി പിന്നെ എന്താ എഴു മാസം മുതല് ഇപ്രാവശ്യം അമൃതപൊടിയ തന്നെ
അമൃത പൊ അങ്ങനെ മൂന്ന് വയസ്സരെ അങ്ങനെക്കെ ഇണ്ടല്ലോ ലെ മൂന്ന് വയസ് ആ ഓക്കെ ഓക്കെ എന്നാ ശ